ആഹ് ആഹാ എടാ നെന്നോട് സംസാരിച് എടാ നിന്റെ ജോലി നടക്കുന്നുണ്ടോ
ഓ ഓ അത്ണ്ട്
അല്ലെങ്കി ഇക്കാക്ക ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പഴത്തേക്ക് ചോറായിട്ടില്ലെങ്കി ഒണ്ടല്ലോ
എറച്ചിക്കുള്ളുള്ളി എരിഞ്ഞോണ്ട്ക്കാ
ആന്നാ അല്ലെങ്കി പറയണം ഇക്കാക്ക വരുമ്പ ചോയ്ക്കും നീ ചോറ് വെച്ചില്ലേന്നോയ്ക്കും ഞാനിതുപോലെ ഫോണീ സംസാരിച്ചത
അത്ണ്ടാവുമ്പോ ഈ കോളൊന്നും നടക്കൂല്ല അത് യാരിച്ചിട്ട ഞാനിപ്പൊ കഷ്ടപ്പെട്ടെടുക്ക്ണ് അം പണി ഫുള്ള് കഴിഞ്ഞി ട്ടൊന്നല്ല
ആ അതാ ഞാനിച്ചിയെ പിന്നെ നീ സംസാരിച്ചോണ്ട് നിക്കുവാന്നോ അവിടെ ജോലി എടുക്കുന്നുണ്ടോ നിന്നെ അറിയാൻ പറ്റുന്നില്ല പിന്നെയില്ലെ മക്കളില്ലാത്തോണ്ടവരെ പൊറകെ ഓടണ്ടാല്ലോ
ങ അത് ങഅ ങഅ ചെയ്യാ. ഉം
അങ്ങനൊരു കാര്യുണ്ട് അല്ലെങ്കി നമ്മള് അവരവിടെ അടി കൂടും അത് തട്ടിയിടും ഇത് തട്ടിയിടും അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം പോയ് കഴിയുമ്പോ ആകെ ഒരു വെശം ക്ക് നോമ്പില്ലാടി
ങങ്ങ ഇന്നത്തെ ഒരു ഇടങ്ങേറുണ്ട്. ഒന്നന്നല്ല ഒക്കെ
ആഎനിക്ക് പിന്നെ ഞാൻ രാവിലെ ഇന്ന് വരുന്നുണ്ടേ അങ്ങൊരു അലാഹവുംല്ല വൈകീട്ട് നേരം ആവുമ്പോഴത്തേക്ക് ഒരു വാ കാരണംമെന്ന് വെച്ചാൽ ഞാൻ അഞ്ചരക്കല്ലേ വീട്ടി ചെല്ലു അവര് അതിന് നാലേ മുക്കാല് നാലരയാവുമ്പോ അവര് വരും എന്നിട്ട് പിന്നെ പള്ളിക്ക് പോണം ഞാൻ ഇല്ലാത്ത കാരണയി യൂണിഫോമോടെ കൂടെ തന്നെ പള്ളിക്കൂടുത്തി പള്ളിക്ക് പോകുന്നത്
ആ
ഞാൻ ഉണ്ടെങ്കി കുളിപ്പിച്ച് വേറെ ഡ്രസ്സൊക്കെട്ട് കൊടു ഇവിടെ വിടത്തെ ഒള്ളൂ അത് ഓർക്ക് ക്കുംന്ന ഒരു വെഷമമുണ്ട്
ഉം അപ്പൊ വീട്ടില് വീട്ടില് ഓല് കേറൂലേ
വീട്ടിലല്ല അമ്മാവിമ്മയ്ക്ക് ചായക്കടയുണ്ടോ റോഡിലേ
ങാ
സ്കൂൾ ബസീന്ന് വന്നാ അവര് അവിടെ ഇറങ്ങും പള്ളിയില് പോവാനുള്ള പർദേന്ന് കയിതയെല്ലാം അവിടെ കൊണ്ടുവെച്ചിരിക്ക
ങ ങാ
അപ്പൊ അവര് അവിടുന്ന് ചായയും കുടിച്ച് എന്തെലും കഴിച്ചിട്ട് നിന്ന് ആ പള്ളിൽ ഡ്രസ്സും എടുത്തിട്ട് അതായത് മോള് പർദ എടുത്തിട്ടും മോനേ യൂണിഫോ അ അങ്ങനെ തന്നെ മതിയവൻ തൊപ്പീം വെച്ചിട്ട് പോവും
ആ ആ
ചൂടാന്ന് പറയും യൂണഫോമിന്റെ കൂടെ ഈ പർദയും കൂടി എടുത്ത് ഇടുമ്പോഴേ
ആ ആ
പോന്നില്ലേ അവര് ഷൂവും ഷോക്സും അവര് കുളിച്ചിട്ടക്കെയാണെ അവർക്കൊരു ഉന്മേഷവായിരിക്കും അത് ഓർക്കുമ്പോ ഒരു സങ്കടം പിന്നെ ശനിയാഴ്ച ദിവസം അതിലൂം സങ്കടവാ ഞാൻ ഒമ്പതര ആകൂമ്പോൾവരണം അവർക്ക് എട്ടരക്ക് പള്ളിക്ക് പോയി കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോ വിടും പത്ത് മണിക്ക് വന്നിട്ട് അവരെ പിന്നെ എന്റെ അമ്മാമ്മേ വീട്ടിൽ കൊണ്ടാക്കണം ഒരു കഴ് ച്ചൊ കുടിച്ചോ കുളിച്ചോ എന്നൊക്കെ അങ്ങ് അലാഹുവ
ഇപ്പടെ മഴണ്ടൊ
എന്തൊ
ഇപ്പ വിടെ മഴയ്ണ്ടോ
ഇല്ല മൂടിക്കെട്ടി കിടക്കുന്ന് എന്താലും പെയ്യും ഇപ്പ തന്നെ മൂന്ന് മഴ വിടെ കഴിഞ്ഞ്
അങ്ങനെ പാറ്റിട്ടൊള്ളു സ്ട്രോങ്ങിലുള്ള മഴന്നൊന്നും പെയ്തില്ല
ങ്ങള് ഒരു കാര്യം ചെയു ഒരു മാസത്തേക്ക് ഇങ്ങോട്ട്
ഹ ഹ ഹ ഞങ്ങക്ക് പെരുന്നാ പെരുന്ന അവ്കൊക്കെ ഞങ്ങൾ വെള്ള കുറവ്ന്റെ ത് തോന്നിട്ട് പെരുന്നാളിന്റെ മുന്നെ മദ്രസ് പൂട്ടൊല്ലൊ അപ്പൊ നാലീസം അവിടെ പം ആ അഹ് നാലീസം ഇന്റെ വീട്ടെക്ക് പോയനു ങ്ങട്ട് പിന്നെ പെരുന്നാൾ ആയപ്പോത്തിന് വന്നപ്പൊ കൊറച്ചൊക്കെ വെള്ളം കൂടി
ഓ നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറാരും ഇല്ല മക്കളും ങ്ങളും മറ്റ കെട്ടിയോനും ഉള്ളൂ
ആ ആ വീട് ഹസ്ബന്റെ വീട് ഇത് വടെ തൊട്ടരിത്തന്നെ തറവാട് ആ അപ്പൊ തറവാട്ടിന്നാണ് ഞങ്ങൾക്ക് വെള്ളം എടുക്ക്ന്നെ അപ്പൊ അവിടെ അവിടെയും വേണം ഇവിടെയും വേണം പിന്നെ അങ്ങക്ക് ഈ പൈപ്പ് വെള്ളം അങ്ങനത്തെതൊന്നുല്ല ഇനി കണക്ഷൻ ഇട്ട്ണ്റെഡി ആയില്ല
നമ്മക്ക് കണശനുണ്ട് പക്ഷെ വള്ളം ഇല്ല
ആ ഞങ് പിന്നെ വെള്ളം വരല് തുടങ്ങിയില്ല അവിടെ ടാങ്കിന്റെ പണി കഴിഞ്ഞല്ലാന്ന് പറഞ് ട്ട്
ആന്നോ ഇപ്പൊ അടുത്തങ്ങാണ്ടാന്നൊ ഇട്ടത്
ച്ചയായിട്ള്ളോ ഒര് നാലഞ്ചു മാസക്കായിണ്
പയ്യേ വെള്ളം വരും എല്ലായിടവും റ്റം കൊടുക്കണ്ടേ
ഉം ഉം
അതല്ല രസം ഇനിയിപ്പോ വെള്ളം വരുമ്പോഴേ ഓരോ സ്ഥലത്ത് പൊട്ടി പൊട്ടി അങ്ങ് പോവും
ആ അതുണ്ടാവും അതൊക്കെ കേ
അത് പിന്നെ അവര് ശരിയാക്കണങ്കി ഇതിന്റെ ഏത് ഭാഗവും കൊടുത്തിരുന്നത് അവര് കണ്ടുപിടിക്കണം
ഉം
അതിന്റെ ജോയിന്റ് വിടാന്ന് കണ്ട്
ഉം അതുണ്ടെങ്കില് മ്മക്ക് കുറച്ചൊ എങ്ങെനേങ്കിലോക്കേ അഡ്ജസ്റ്റ് ചെയ്ത് വര്ണേ ഒരു വെള്ളവും ഇല്ലാത്ത ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഏരിയത്ത് ഒരു പുഴയൊ കോളോ ഒന്നും ഒന്നുല്ല പോഴൊക്കെ കൊറേ കുറച്ച് അങ്ങട്ട് പോവണം
നമുക്ക് കൂടുതൽ വെള്ളം ചിലവാവുന്നത് പാത്ര അടുക്കളത്തേക്കും ഉം പിന്നെ തുണി കഴുവാനുമാണ് കുളിക്കുന്നക്കെ അരുത്തി
ഉം അത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് കുളിക്ക്ണോ അറിയാ നല്ലോം വെള്ളം ചെലവാക്കി കുളിക്കണോ നമ്മക്കറിയാ അതിന് നമക്ക് സാഹചര്യം പോലെ
ഒക്കെ ചെയ്യാ ഉം
വീട് അടുത്താന്നോ
ആ കൊറച്ചൊന്ന് പോണം വനേ
കോഴിക്കോട് ന്നെ
ആ വീട് മലപ്പുറം ജില്ലേ ല്ലാ കോഴിക്കോടിന്റെ ബോഡറായി വരും ഹേ വാഴക്കാട് വാഴ ക്കാട് കേട്ടക്കും
കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എനിക്ക് അവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒണ്ട് കോഴിക്കോട് മലപ്പുറത്ത് എനിക്ക് അതുകൊണ്ട് അവരോട് സംസാരിച്ച് സംസാരിച്ച് ങ്ങളെ ഭാഷ എനിക്ക് ഇത്തിരിയൊക്കെ ഇത് പിടിച്ച് കിട്ടും നമ്മളെ ഓ ലൈൻ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും നമുക്ക് അവിടന്നാണ് കൂട്ടുകാരൊ ള്ളത് ഇപ്പഴും ഒണ്ട് മമ്പുറം പള്ളിയുടെ അടുത്തുന്ന് അതിന്റെ മമ്പുറം പള്ളി കഴിഞ്ഞ് ഒരു സ്റ്റോപ്പ് അപ്പുറത്തോട്ട് ഒരു രണ്ട് ഒരു എന്റെ പ്രായത്തി ത്തിലുള്ള ഒരാളും പിന്നെ ഒരുരുത്തത്തായും ഒണ്ട്
ആ ആ
കോഴിക്കോട്ന്നും ഒണ്ട് ഇവിട്ന്ന് ഫ്രണ്ട്സ് കൊറവാ വർക്ക് ചെയ്യാൻ കൂടെ കൂടുതൽ അവിടൊള്ള വരാവുള്ളത് നാ ഇവിടെ വരുമ്പോഴത്തേ ഇനി ൻഷാഅള്ളാ വരുമ്പോ അവടെ വീട്ടി പോണം ഒരാളുടെ ഡെലിവറി കഴിഞ്ഞു
ഉം ഉം ഉം
നമ്മള് നേരെ ഇതുവരെ കണ്ടിട്ടില്ല ഫോണിലൂടെയ ഒള്ളൂ അല്ലാതെ അറിയാം ഫോണിക്കൂടെ ഫോട്ടോയൊക്കെ കണ്ടറിയാം അല്ലാതെ നമ്മള് നേരി ട്ട് കണ്ടിട്ടില്ല
ഫോൺ ഉള്ളെയ്നോണ്ട് അങ്ങനെയാണല്ലോ കൊറെ ബന്ധങ്ങളും
ആ ഒണ്ട് ഒണ്ട് ഒണ്ട് ആ വിളിക്കും കേട്ടോ എന്ത് കാര്യണ്ടെലും പെരുന്നാള് എന്ത്‌ര്ണ്ടെങ്കിലും വിളിക്കും നമ്മളെ ആന്നാന്ന് നമ്മളെക്കാളും കൂടുതല ആ ന്ന് നമ്മളിപ്പം പെണ്ണുങ്ങിപ്പോ ഒരു എന്തെങ്കിലും ഒരു ലിങ്കോ അതില് കണ്ട നമ്മളിപ്പോ ചി ചിന്തിക്കും ഇതില് കേറണോ അല്ലെങ്കിൽത് പ്രശ്നാവോ
ഉം
ആ അവരങ്ങനെയൊന്നുല്ല അമ്മ ഇതും തരാനും പറഞ്ഞു നോ ക്കാന്നും പറഞ്ഞങ് കേറുവ
ഞാനിതാ ഇൻസ്റ്റഗ്രാാം ഒന്ന് ഞാൻ ഉപയോഗിക്കല്ലേ പക്ഷെ എന്റെ മോനതാ ഓനോഓന്റെ പേരിലൊക്കെ അക്കൗണ്ട് ആക്കി ഓന അത്ത്തോ ഓനാണ് ഇപ്പൊ ഉപയോഗിക്കലൊക്കെ അയിനെ റി അയില്ലേ ഞാൻ തോനിയും പിന്നെ വാട്സആപ്പിലൊ ക്കേണ് പിന്നെ യൂട്യൂബിലൊക്കെ ക്കെയാണ് ഷോർട്സ ഒക്കെ ഞൻ അഥവാ തുറക്കയാണെങ്കിൽ കാണോ ഓ ഫുള് ഇൻസ്റ്റാഗ്രാമില്
ആ മ്മക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടേക്ക ഒന്ന് സ് സബ്സ്ക്രൈബെയ്തേക്കണേ
ഓ
വല്യ പരിപാടിയൊന്നുല്ല തൊടങ്ങി വെച്ചേക്കുന്നേ ഒള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം മക്കളല്ല ഞാന് ഞാന് മക്കക്ക് വേണ്ടി തൊടങ്ങിയതാ അവർക്ക് ഇപ്പ കൊച്ചു കുട്ടിളല്ലേ
ഞാനൊന്ന് ചാലിവാക്കി സബ്സ്ക്രൈബർ കൂട്ടിയിടുമ്പോ അവരിത്തിരി കൂടെ വല്തായി വരുമ്പോ അവര് ഹാൻഡില് ചെയ്തോളും.
ഉം മക്കക്ക് ഇപ്പൊക്കെല്ലാ കാര്യ അ റിയാലോ
ആണ്. പക്ഷെ നമ്മള് മക്ക് കൊച്ച് മക്കളെക്കൊണ്ട് യൂട്യൂബിലെ ചെയ്യിക്കാൻ ഉണ്ടോ അയിനാത്തൊരു നടപടിയൊക്കെ ഉണ്ട്. അവരെ അങ്ങനെ കാണി ക്കില് ഒക്കെ അന്നെങ്കിൽ ലൈക്കും ഇത് കമന്റും ഒക്കെ കിട്ടാ ഇച്ചിരി പാടാണ്.
ഉം ഉ ഉം ഉ
അതുപോലെ ലൈവ് പൊയ്ക്കൂടാ കൊച്ചുകൾ അങ്ങനാണെങ്കിൽ യൂട്യൂബ് ചാനലും പൂട്ടി പോവും
ഉം ഉം
അവനിച്ചിരിക്കൂടൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഇനിയിപ്പ അങ്ങനെയൊക്കെ തന്നെ ക്യാഷ് ഉണ്ടാക്കല് നടക്കു ഇപ്പ എല്ലരും വ്ലോഗേഴ്സല്ലെയോ
ഓ ഇപ്പ എല്ലാരും അനങ്ങിയ
നിങ്ങളിപ്പ എന്തിന വെ ബീഫ് വ രട്ടി വെക്കുവാണോ അതോ കറി വെക്കുവോ ഇങ്ങനെ
ആ ബീഫ് ഞാന് പിന്നെ വരറ്റ്ണ ഓ ലേശം ഒരിതുംണ്ടാവും കറി വേറെ വെക്കാണെങ്കില് അത് നല്ലോം വെള്ളല്ലാ വരറ്റി വെക്കും
അപ്പൊ ഈ ഞാൻ ചോയിക്കട്ടെ ഈ വരട്ടി വരട്ടി വെക്കുന്നുണ്ടന്ന് എന്തു ആരിക്കും ഇന്റെ കൂടെ കോമ്പിനേഷൻ കറി വരുന്ന വേറെ
വരട്ടി വെക്കാണെങ്കില് എന്തെങ്കിലും തേങ്ങ അര
തേങ്ങ അരച്ചത് മറ്റേ വെള്ളരി
ആഹ് വെള്ളരി ആ വെള്ളരിക്കല്ലേ കുമ്പളോ അല്ലെങ്കില് എന്തെങ്കിലും ഇന്നിപ്പോ ഞാനൊരു ലേശൊര് ഗ്രേവി ആക്കിയിണ്ട് അങ്ങനെ വക്കാനാ വിചാരിച്ചു എന്നാ പിന്നെ കറി വേറെ വേണ്ട
കപ്പാ കപ്പ കിട്ടിയോ
ഞങ്ങ പിന്നെ കപ്പ കപ്പ അങ്ങനെ നി അങ്ങനെ നിർ എപ്പോഴെങ്കിലും കപ്പ കൊണ്ടുവര്യയാണെങ്കിൽ അങ്ങനെ വെക്കുന്നേ ഉള്ളൂ അല്ലാതെ ഇറച്ചിയിണ്ട് വിചാരിച്ചി കപ്പ അങ്ങനെയൊന്നുമില്ല
അള്ളോ നമ്മളെ ഇവിടെ ആണെങ്കിൽ മീനോ ബീഫോ ഉണ്ടെങ്കിൽ കപ്പയോ ചക്കയോ മസ്റ്റാ
ഞങ്ങൾക്ക്ന്ന് അങ്ങനത്തൊന്ന് ഇല്ലിവിടെ
ഇവിടെ ചക്ക ചീനിയോ അല്ലെങ്കിൽ ചക്കയോ എന്തെങ്കിലും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ചോറ് ഇത് എന്തര് അതെന്തര് ഇങ്ങനെ
ഏ ഞങ്ങൾക്ക്ന്നാ ഇവിടെ അങ്ങനെയൊന്നുല്ല
എനിക്കും ഇത്തായിക്കും മതി കൊച്ചുങ്ങൾ തിന്നൂല ലാന്ന്
ഹ
അവർക്ക് വേണ്ട മോള് പിന്നെ പൊരിച്ച മീനാന്നെങ്കി ഈ നല്ല മറ്റേ നമ്മുടെ ഇതേ കൊഴിയാളാ കൊഴിയാള പൊരിച്ച ഐ അതിന്റെ കൂടെ ചീനി അത് നല്ല ക്രിസ്പിയായിട്ട് ആക്കി കൊടുത്താ തിന്നും
അല്ലാതെ കൂട്ടാന് പാടാ കൊച്ചെറുക്കൻ ആണെങ്കിൽ ഒട്ടും തിന്നതിലാ അതുകൊണ്ട് മുഖത്തെല്ലാം പുള്ളിക്കുത്താ
ആ കാൽസ്യക്കുറവുണ്ട് ഉ അതെന്നെ ഇവിടൊക്കെ സ്ഥിതി പച്ചക്കറി ഉണ്ടാക്കിണ്ടെങ്കിൽ അത് അതങ്ങട്ട് അരിക്കട വെക്കും പക്ഷെ ഓളെഉപ്പനെ ഇപ്പനെ ലേശം ഒരു പേടിയാ അതിനോട് ഇപ്പ എന്താണോ ഇടണത് അത് തിന്നോണം അതിനോട് കൂടെ ഇരിക്കുകയാണ് എ ങ്കിൽ ആ എന്താണോ അത് വിളമ്പിയ അത് മുഴുവൻ തീറ്റിക്കും എന്നോട് പിന്നെ അയ് പിന്നോല് പോലും വേണ്ടാന്നൊന്നും പറയില്ല
ഇല്ലല്ലേ ഇത് ഞാൻ വാരി കൊടു ത്താ തിന്നോളും അവര് സ്വന്തമായി ട്ടാണെങ്കിൽ തിന്നൂല്ല വാരി കൊടുത്ത ഒന്നും നോക്കൂല ടി വി കണ്ടെങ്കിൽ ഇരുന്നുള്ളും ഞാൻ വാരി വാരി വെച്ച കൊടുക്കു അപ്പൊ പറയുന്നുല്ലേ എന്തൊരു രുചിയ് അമ്മ ഭയങ്കര ഇട്ട നമ്മള ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കും
ഉം ഉം
അങ്ങനെയൊക്കെയ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ പ പത്തി എന്തായിന്നു കറി
പത്തിരിക്കാണ് പൊട്ടാണി കടലല്ലേ
പത്തിരിന്ന് പറയുമ്പോ മറ്റേ ചില്ലി പത്തരീ യ
ആ ആ നൈസ്പത്തിരി
രണ്ടു കോ ളും കൂടെ വിളിച്ചൂട ആങ്കിര കട്ടാക്കി വിളിക്കേ
ആ ആയിക്കോ